ഓ ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് എന്നിട്ട് മക്കളവിടെ
മക്കള് ഇവിടെയുണ്ട് മക്കളൊരു എന്താ ഈ ഖുർആൻ പരീക്ഷയുടെ ഇത് എഴുതുന്നുണ്ടേ
ആഹ് ആഹ്
അപ്പൊ അതിന്റെ ഇങ്ങനെ എഴുത്തും നോട്ടൊവൊക്കെയാ
ആഹ് ആ അത് തീർന്നില്ലായിരുന്നോ
തീർന്നു ഏഹ് എന്നാലും കൊറച്ചും കൂടെ നോക്ക് ഉണ്ടെന്നും പറഞ്ഞങ്ങനെ
ആ ആ
അങ്ങനെ നോക്കിക്കൊണ്ടിരിക്ണു തീരാറായതൊക്കെയാ ആഹ് ചെറുത് ഇങ്ങനെ ഇന്ന് പകലൊറങ്ങീല
ആ
അപ്പൊ പകല് ഞാനൊന്ന് ഇച്ചിരി നേരം കിടക്കാന്ന് ഓർത്തൊണ്ട് ഇരുന്നിട്ട് ഒന്ന് കാണിച്ചാലും സമ്മയിക്കില്ല എന്നെ വന്നൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കലായി എന്നെ ഉറക്കലായി ഒക്കൊയാരുന്നു അപ്പം നമുക്ക് അന്നേരം അങ്ങനെ ഉറങ്ങാൻ പറ്റൂലല്ലോ
ആ ആ
അതായിരുന്നു അവസ്ഥ എന്നിട്ട് അമ്മ ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞു കൊട്ടിത്തരും അങ്ങനെ എനിക്ക് ഒട്ടും പറ്റണില്ലായിരുന്നു അന്നേരം പിന്നെ എനി
അപ്പൊ ഇന്ന് പള്ളിയിലൊന്നും പോയില്ല
ആ ഇന്ന് പോയില്ല ഒട്ടും പറ്റ്ണില്ല പള്ളിയില് ഏ സി ആയൊണ്ട് അയിൻ്റെ അടിയിലും കൂടെ പോയിരുന്ന് തുമ്മല് വന്നിട്ടുണ്ടെങ്കി തുമ്മി തുമ്മി തുമ്മി ഒരു സെക്ഷൻ തുമ്മലങ്ങോട്ട് ഒരു അഞ്ചെട്ടണ്ണം ഒറ്റടിക്ക് തുമ്മും
ആ
ആ ഒരു തുമ്മല് കഴിയുമ്പോ തന്നെ ക്ഷീണം വരും അങ്ങനൊരു അവസ്ഥയാ
ആ ഞാനും പോയില്ലായിന്നു
ഇല്ലല്ലേ ആ ആ
അങ്ങനെ കൊച്ചിനെ കൊണ്ടൊക്കെ പോയിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ
ആ ഇന്ന് അവന് ഡ്രസ്സ് ചെയ്യാൻ കൊണ്ടോണായിരുന്നു പിന്നെ എനിക്ക് പറ്റുല്ലായിരുന്നു
അതെങ്ങനെയായി കൊച്ചിന്
ആ അത് ഉണങ്ങിരിപ്പിണ്ട് ഇനിയിപ്പ അത് ഊരുമ്പോ എന്താവുംന്ന് അറിയാൻ പാടില്ല ഞാൻ ചോദിച്ചു ഞാൻ ഇന്നാണല്ലോ അത് കാണത്. ആ അപ്പൊ ഞാൻ ചോയിച്ചു ഇനി ഊരുമ്പോ അത് വേദന എടുക്കില്ലേന്ന് ചോച്ചു. സ്റ്റാപ്ലെയറ് അടിച്ചു വെച്ചേക്കുവാണല്ലോ
ഓ
ആ അപ്പം ഇല്ല വേദന എടുക്കൂല്ല അത്രേം വേദന ഉണ്ടാവുല്ലാന്ന് പറഞ്ഞു ഇട്ട് അത്ര വേദന ഉണ്ടാവൂല്ല പറഞ്ഞു ന്നാലും വേദന ഉണ്ടാവൂലോ അപ്പൊ അവരുടെ പറിച്ചില്
ആ അത് ശരി എട്ട് എത്രോ ണ്ടാവൂല്ലാന്ന് പറഞ്ഞപ്പ അയിന്റൊപ്പം തന്നെ
ആ ഇനി അതെന്താവോന്നാ എട്ടുസം എട്ടുസാവുമ്പ എടുക്കാന്നാ പറഞ്ഞെന്നിപ്പം ഉം ആറുസം ആയല്ലോ
അതെല്ലേ
ഉം
ഈ സ്റ്റാപ്ലെ ഈ പ്ലാസ്റ്റിക്കില്ലെ അത്
പ്ലാസ്റ്റിക്കല്ല സ്റ്റീല് സാധാ സ്റ്റാപ്ലയർ പിന്നില്ലേ അത്
അത്കൂട്ടാണോ
ആഹ
അആ ആ
ഈ അപ്പൊ ഞാൻ ചോയ്ച്ച് ഇതെന്താ ഇങ്ങനെ ഇടണേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സൂചിയും നൂലും ട്ട് ഏ തുന്നിക്കൊണ്ട് ഇരിക്കാൻ പാട് കാരണമാന്ന് എന്ന്
അയ്യയ്യയ്യാ രി
തലയില് കൂടുതലും ഇതാ ഉപയോഗിക്കെണെന്ന്
അതേല്ലേ പിന്നെ ഈ സ്റ്റീലിന്റെ ശരീരത്തിന് കേടില്ലാത്ത സൈസ് സ്റ്റീല് ഉണ്ടല്ലോ ഈ കാലൊക്കെ ഒടിയുമ്പോ ഇടണെ
ആഹ അങ്ങനത്തെ സാധനമാ
ആഹ അങ്ങനെ
വെല്ലം മരപ്പിച്ചിട്ട് ഊരിയാ മതിയായിരുന്നു ഇപ്പി ഇന്ന് കേട്ടിട്ട് ഭയങ്കര പേടിയാവ്ണ് ഞാൻ അർ തന്നെ ചാടി വന്നോളായിരിക്കുംന്ന് എട്ടൂസാ വുമ്പോ
ഓ ഞാനും അങ്ങനെ ഓർത്തെ
സ്റ്റിച്ച് ആവുമ്പോ തന്നെ പൊ പൊട്ടി പോവാണല്ലോ നൂല്
ഓ എന്തൊക്കെ സംവിധാനങ്ങളാന്ന് ചോദിച്ചാല് എന്റെ അച്ഛന്റെ കാലേൽ ഏ അങ്ങനെ കമ്പി ഇട്ടേക്ക്ണായിരുന്നു അത് പല സൈസ് കമ്പിയുണ്ട് ക എടുക്കാൻ പാടില്ലാത്തൊണ്ട് എടുക്കുന്ന ഇതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചെറുപ്പത്തിലേങ്ങാണ്ട് കാല് ഒടിഞ്ഞതാ ന്നിട്ട് കമ്പി
ഉം
കുറേ കഴിഞ്ഞ് പ്രായം ആയി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പി ഏ ഇട് അ അവിടെ ഇരുന്നൊരു ശോഷിപ്പ് പോലെയൊക്കെ ആകു ഒക്കെ ചെയ്തു കാലിന്
ആ എടുക്കാതിരുന്ന പിന്നെ അത് അവര് പറയണ സമയം കഴിഞ്ഞാ പിന്നെ അത് പഴുക്കും അവിടിരിന്ന്
ആ അപ്പം ഭയങ്കര വേദനയൊക്കെ ആയായിരുന്നു
ആ
ഓഹ് അങ്ങനെ ഓരോ അസുഖത്തിന് ഒ ഒ ഒന്നു ചീഞ്ഞാല് ഒന്ന് വളാവും പറഞ്ഞാ ഒന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ഹ് അടുത്ത രോഗത്തിലേക്കുള്ള ഇതാവൊല്ലോ
ആ ആ
അങ്ങനീക്കാ അതുകൊണ്ട് നമ്മള് ശ്രദ്ധ ശ്രദ്ധിക്കെണ്ടെ ശ്രദ്ധിക്കണം
അണ്ണച്ചി ആണോ പോണത് ഇതില് ഇപ്പൊ ഒരു വണ്ടി പോയി
അതെയാ
ആ ആ അണ്ണച്ചി എവിടെ
പൊറത്തു പോയേക്കുവാ
അതെയ ആ ആ
അങ്ങോട്ടോഇങ്ങോട്ടോ ഈ വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പുറത്തു പോക്കുണ്ട് പിന്നെ പെങ്ങ് നാത്തൂന്റെ കൊച്ചിനെന്തോ പനിയാ അങ്ങനെ പറയണ കേട്ടായിരുന്നോ
അ അ കുറഞ്ഞുന്നാ
അതേല്ലേ
ഉം
എല്ലാരുമെ സ്കൂള് തുറന്ന് കഴിയുമ്പഴത്തേക്കും ഒരു സെക്ഷനെ അങ്ങനെ ഉണ്ട്
ആഹ് ആഹ് എല്ലാരുമായിട്ട് മിംഗിള് ചെയ്തു വരുമ്പോത്തേനും
ഒരു പനി എല്ലാ പിള്ളേർക്കും
ആ ഇപ്പൊ എല്ലായിടത്തും തന്നെ പനിയാട്ടോ
എല്ലാവിടത്തും അതെ ന്യൂസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്ര സ്ഥിരീകരിച്ച ഒരു കോഴിക്കോട് എങ്ങാണ്ട് ഇപ്പടെ നിപ ബാധിച്ചു കിടക്കണേ ആഹ് എല്ലാരും ഉണ്ട് ആ
ആ
എല്ലാവരും അങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് കൂടിയിരിക്കണം വൈകുന്നേരം ആവുമ്പോൾ ഒരു ചായ കുടിയും വർ വർത്താനം പറഞ്ഞിട്ട അങ്ങനെയിരിക്കും ഒരു രസമാണ് ചായ കൂടി കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞിട്ട് ഗ്ലാസ് മേശപ്പുറത്ത് തന്നെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞൊണ്ടിരിക്കോ എന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും ഞങ്ങളെ സൈ സൈഡില് ഈ വേസ്റ്റ് കൊണ്ട് ഇടണ കാരണം ആ അവര് വന്നിട്ട് ഇങ്ങനെ ഈ കമ്പി കെട്ടിയേ കമ്പി കെട്ടി കഴിഞ്ഞപ്പോഴത്തെേക്ക് കമ്പിയും കെട്ടി വലയും കിട്ടു വല്യതായിട്ട് പറയും പച്ച വലയിട്ടും വലയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വേസ്റ്റ് കൊണ്ട്ട്ട അപ്പോ പുല്ലും അതൊന്നും ചെയ്യാതെ കിക്കുന്ന സ്ഥലം അന്നരത്തേക്കും അതങ്ങോട് വല്ലാണ്ട് പുല്ലായി മല പോലെ ഇങ്ങനെ കൊറ സ്ഥലത്ത് നീ അപ്പ ഞങ്ങ റോഡും കാണത്തില്ല ആ വശത്തേക്കേ കാണത്തില്ല അപ്പൾ അതിൻ്റെ ഇടയ്ക്കോടെ ആളുകൾ കൊണ്ടയി വേസ്റ്റ് കൊണ്ടേ വണം ആളുകൾ വല്ലാത്തൊരു ഇതല്ലേ കാണിക്ക
അപ്പ ഇപ്പൊ പിന്നെ വല പാമ്പൊക്കെ ഉണ്ടെങ്കി അറിയാൻ കൂടി ഇല്ലല്ലോ
അപ്പൊ ഇങ്ങനെ പറയത് പെരുമ്പാമ്പങ്ങാനും വന്ന് കയറി കിടന്ന അറിയൂല്ല എന്നുള്ളത് എന്ന ഇപ്പ ഇപ്പ നമ്മുക്ക് സർക്കാരിൽന്ന് തന്നെ നിയമം ഉ ണ്ട് ഉടമകൾ തന്നെ വെട്ടി തെളിക്കണം നിയമം ഉണ്ടെന്ന പറഞ്ഞ് കേട്ടെ പക്ഷെ ഇവര് ആ അനങ്ങില്ല
പക്ഷെ അത് വെട്ടിയില്ലെങ്കിൽ നമുക്ക് പരാതി കൊടുക്കുവാണെങ്കിൽ അവരവിടുന്ന് ആളെ വിട്ട് വെട്ടി
ആഹ ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ കിടക്കുന്നതയൊണ്ട് വെട്ടിക്കഴ്മ്പതേ അപ്പ മഴയും കൂടെയല്ലേ അതിനപ്പ അ ഇരട്ടി ആർത്തിങ്ങനെ വരും
ആ മറ്റേ കൗൺസിലർമാരോട് പറഞ്ഞാ മതി ആ വാർഡിന്റെ കൗൺസിലർമാരോട് പറഞ്ഞ അവര് റെഡിയ ആക്കി തരുവത് നിയമം ഉണ്ട് അത് ചെയ്തു തരാന് ആ ഇഴ ജന്തുക്കൾ ഇറങ്ങു ആ ശല്യമാന്ന് പറഞ്ഞ അന്നെ അത് ചെയ്തു തരാനുള്ള ഇതു ഉണ്ട്
ആഹ് ഇതിന് മുമ്പ് ഞങ്ങള് തന്നെ ഇറങ്ങി ഇങ്ങനെ വെട്ടി ഇതാക്കുവായിരുന്നു
ആഹ
പേടിയാവും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര കാടു പോലെ ആായി
ആ ആഹ
ഇതന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന സ്ഥലല്ലേ ഇപ്പം മണ്ണിട്ട് നികത്താനും അവർക്ക് സാധിക്കൂല്ല ആ എന്നാ അങ്ങനെയൊക്കെയള്ള സ്ഥലങ്ങളാകുമ്പോൾ സർക്കാർ അനുവദിക്കാത്ത ആകുമ്പഴത്തേക്ക് അത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് വലിയ കൃഷി ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു നടപടി എടുക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു
ആഹ അപ്പൊ ഞാനിപ്പ പറയണന്ന് ഓർത്തോൊണ്ട ഇരിക്കണ ഈ ഫ്രണ്ടില്െ നമ്മുടെ ഫ്രണ്ടില് റബർ തോട്ടമാണല്ലോ അപ്പൊ അത് മൊ ഇപ്പൊ ഭയങ്കരയിട്ട് കാട് കേറിക്കണ ഭയങ്കര വേസ്റ്റും
അതെല്ലെ ആ ഈ ആളുകൾ എങ്ങനെയാസ്
ഈ പിള്ളേര് ഇറങ്ങി നടക്കണായത കൊണ്ടേ
ആഹ ആഹ പാമ്പൊക്കെ കേയറ വന്നാ അറിയൂല്ലല്ലോ
കേറിയിരിക്കാൻ ഇഷ്ടംപലെ സ്ഥലവും ഉണ്ട് ഇവിടെ
ബേസ് എവിടൊ കൊണ്ടരണേ
ആ കടയിലെ ആക്രിോ അതും ഇതും സാധനങ്ങൾ കൊണ്ട വയ്ക്കണോണ്ട്
ഓ ഓ ഓ
ഏറ്റവും പോലെ സ്ഥലമുണ്ട് ചെറിരിക്കും
കേറിയിരിക്കാറല്ലേ ഇതിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് അവിടെ ബഹളമായിട്ടും ആ ന്യൂസ് ആയിട്ടും അല്ലാതെ കെ ഇത്
ആ അന്ന് അങ്ങനെ ചെയ്താ മതിയായിരുന്നു ഇങ്ങനെ ചെയ്താ മതിയായിരുന്നുന്ന് പറയും
ആഹ ഇപ്പൊ പരാതി കൊടുത്താലും അതിനെ അത് കൂടുതലും ചിലപ്പോ മൈൻഡ് ചെയ്യണം എന്നില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ പറഞ്ഞിട്ട കാര്യമല്ലോ പിന്നെ ഒച്ച പാട് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല ഇപ്പം നമ്മുടെ ന്യൂസിൽ കണ്ട ആ ഒരു ഒന്നര വയസ്സുകാരൻ കൊച്ചിനെ കൊന്നില്ലേ ആഹ് അതിനത്ത് അത് കഴിഞ്ഞപ്പോ അയൽക്കാരും ബന്ധു ക്കളൊക്കെ പറയുന്നുണ്ട് ആ കൊച്ചിനെ അയാൾ ഉപദ്രവിക്കുവായിരുന്നു എന്നും പറഞ്ഞ് പക്ഷെ അതിന് മുമ്പേ ഇതിന് നടപടി എടുക്കുവാരുന്നെങ്കില് ആ കൊച്ചിനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ
അതുവരെയും ഒന്നും ചെയ്യണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഒരു ഓട്ടവും പായിച്ചിലും ബഹളവും
അത് തന്നേ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കൂടുതലും കാര്യങ്ങളും പുറ ത്തൊക്കെ അറിയുന്നുണ്ട് ഓരോ കാര്യങ്ങളെല്ലാം പക്ഷെ ആരും മൈന്റ് ചെയ്യൂല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓ പിന്നെ പറയാനായിട്ടും കേൾക്കാനായിട്ടും ഒരുപാട് പേരും ഇതിപ്പോ ആ കൊച്ചിന്റെ അങ്ങനെ ബന്ധുക്കൾ അങ്ങ നെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാര് ഇങ്ങനെ ഒരുപാട് കമന്റ് ചോദിക്കുന്നുണ്ട് ഇത്രോം നാളും എവിടെയായിരുന്നു ഒരു ഒരു ആ ഒരു പ്രതികരണം എങ്കിലും ആ എന്നാ ആയി ക്കോട്ടേ ശരി